ആഹ് സബ്ജക്ട് എന്ത് സംസാരിക്കണം
ഇനി അടുത്ത സബ്ജക്ട് എന്നതാ കൂൾ ലൈഫ്
ആഹ് സ്കൂൾ ലൈഫിനെക് കുറിച്ചല്ലേ അപ്പ നമ്മ ഒന്നാം ക്ലാസ്സ് തൊടങ്ങി പത്താം ക്ലാസ് വരെയും ആഹ് വരയ കാലഘട്ടം ഇപ്പൊ ഒന്നാം ക്ലാസ് എന്നൊക്കെ പറയുമ്പോ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ലേ
ല്ലോ ഒന്നാം ക്ലാസ്സിലൊക്കെ പോവാൻ ഇഷ്ടവായിരുന്നോ എനിക്ക് ഭയങ്കര മടിയായിര്ന്ന് ആഹ് മടിയൊക്കെ പിടിച്ച് അങ്ങനെയൊക്കെയായിരുന്നു ആദ്യ ഒന്നും രണ്ടിലും
അതെല്ലേ ആഹാ ഞാൻ ഓർക്കണൊന്നുംല്ലട്ട എങ്ങനെക്കേണന്ന്
ഏഹാ
എന്റെ ഒന്നാം ക്ലാസ്ന്ന്നിക്ക് വലൃ ഓർമ്മയില്ല. പക്ഷേ അവിട്ത്തെ രണ്ട് ടീച്ചർമാരെ ഓർ ഒരു രാധ ടീച്ചറും പിന്നെ വേറൊരു ടീച്ചറിന്റെ പേര് നിക്ക് ഓർമ്മയില്ല. പക്ഷെ ആളുടെ രൂപമൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഒന്നാം ക്ലാസ്
ഞാന് ഓർത്തതല്ല പ്രസന്ന ടീച്ചർ എന്ന് പറയുന്നൊരു ടീച്ചറുണ്ട് അത് അംഗൻവാടി പഠിപ്പിച്ച ടീച്ചറ
അതെല്ലേ ആ ആ മുഖക്കോർ മയുണ്ടോ മുഖക്കോർമയുണ്ടോ?
ആ ഉണ്ട് ആ ടീച്ചറിന്റെ വീട്ടിലെക്കെ ഞാൻ പോയിരുന്നിട്ട് ടീച്ചറെ എന്നെ കൂട്ടി കൊണ്ട് പോക്കോണ്ടിരുന്നേ. അംഗൻവാടി പോക്കൊണ്ടിരുന്നപ്പോ ഹാ. അത് കഴിഞ്ഞിട്ട് പിന്നെ പത്ത് അല്ല ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് അത് ഭയങ്കര ഇതായിരുന്നേ അത് കഴിഞ്ഞ് പിന്നെ മൂന്നാം ക്ലാസില് കേയറിയ സമയത്ത് ആ എനിക്ക് ഞാന് സ്കൂള് വിട്ട് വന്ന സമയത്ത് ഭയങ്കര ഓടി വലിയൊരു കേറ്റ ത്തിന്റെ മണ്ടേന്ന് താഴോട്ട് ഓടി ഓടിച്ചെന്നിട്ട് കൈ ഒടിഞ്ഞു ഈ പ്ലാസ്റ്ററൊക്കെ ഇട്ടു. ആ പ്ലാസ്റ്ററൊ വീട്ട്പൊ പ്ലാസ്റ്ററെല്ലാം ഇട്ട് വീട്ട് വന്ന് ഓരോറക്കം കഴിഞ്ഞപ്പോഴാ ഞാനറിയുന്നേ. എനിക്ക് സ്കൂളിൽ പോണോന്ന് പറഞ്ഞോണ്ട് ഞാൻ വഴക്ക് ഒണ്ടാക്കാൻ തുടങ്ങി. ഹി ഹി അമ്മ എന്നിട്ട് ആഹ അതെ ഈ മൂന്നാം ക്ലാസ്സിലെ വെല്യ പരീക്ഷയുടെ സമയമായിരുന്നു.
മ് മ് ഹ്
അന്നേരത്തേന്ന് അമ്മ സ്കൂളിൽ ചെന്ന് ടീച്ചറിനോട് പറഞ്ഞപ്പോ ടീച്ചർ പറഞ്ഞു പരീക്ഷയൊന്നെഴുതണ്ടാ. റെസ്റ്റ് എടുത്തോളാം പറഞ്ഞോളാം പറഞ്ഞു. ജയിപ്പിച്ചോളാന്ന് പറഞ്ഞു.
അ രക്ഷപ്പെട്ട്.
അത് പരീക്ഷ എഴുതാതെ അങ്ങനെ കേറിപ്പോയി.
കേറി പോയി ആ അ അന്നൊക്കെ അങ്ങനെയണല്ലോ അങ്ങനെ ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ പറയും. അതന്നെ ഓൾ പാസ് ആയിരുന്നു. ഉം
പിന്നെ നാല് അഞ്ച് അഞ്ചാം ക്ലാസ്സിൽ കേറിയപ്പോ തൊട്ട് ഹിന്ദി ഉണ്ടല്ലോ. ഹിന്ദി ഒന്നും അറിയത്തില്ല. ഹിന്ദിയൊക്കെ കഷ്ട്ടി പാസാ. അവിടെയിരുന്ന് പഠി പ്പിക്കുന്ന ടീച്ചേഴ്സ് പഠിപ്പിച്ചാലും നമ്മുടെ തലയിലോട്ട് ഒന്നും കേറത്തില്ല.
ആ നമ്മളൊട്ടുപയോഗിക്കാത്ത ഭാഷയണല്ലോ അത്.
ആഹ് എനിക്ക് ഹിന്ദിയൊന്നും വലിയ ക്ലിയർല്ലെന്നെ. പിന്നെ എങ്ങനെയൊ യോ തട്ടീം മുട്ടി ഇംഗ്ലീഷ് ഓക്കെ ആയി വന്നെ.
ആ അ
അത് ഇംഗ്ലീഷ് ഓക്കെയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് സ്കൂളിലെ മറ്റ് ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പോൾതേന് ഇംഗ്ലീഷ് ഓരോ ചാപ്റ്റർ നമ്മളെ കൊണ്ട് വായിപ്പിക്കുവേലെ. ആഹ അങ്ങനെ വായിപ്പിച്ചപ്പൊ ഏഴാം ക്ലാസ്സിലെയാണോ അഞ്ചാം ക്ലാസസി ആണോ അറിയത്തില്ല. അന്നേരെ സാറ് പറഞ്ഞു എ ഞാൻ നന്നായിട്ട് വായിക്കുന്നുണ്ടെന്ന് പറഞ്ഞേ.
ആഹ് ആഹ് ആഹ്.
ആ ഒരൊറ്റ വാക്ക് കേട്ട് കഴിഞ്ഞപ്പൊഴേ എനിക്ക് ഇംഗ്ലീഷിനോട് താല്പര്യം തോന്നുന്നേ.
ആഹ് അതാണ്. ചെല വാക്ക്ട്ട് ടീച്ചേഴ്സ് വായേന്ന് വരുന്ന വാക്ക്കളൊക്കെ ശരിക്കും നമ്മളൊരു ഏഹ് നന്നായിട്ടത് ബാധി നന്നാ നല്ലതാണെ നല്ലൊരു ഇതായി വളരും. ഉം
ടായിരുന്നു അത് കഴിഞ്ഞപ്പൊ തൊട്ട് ഇംഗ്ലീഷ് നന്നായിട്ട് ഞാൻ പഠിക്കാൻ നോക്കി. പഷേ ഹിന്ദി തിരിഞ്ഞു നോക്കത്തില്ലായിരുന്നു.
ഹ ഹ ഹിന്ദി. ആഹ് ഹിന്ദി എനിക്കിഷ്ടായിരുന്നു ഞാൻ ഹിന്ദിയുടെ ആളാണ് സത്യത്തില് ഹിന്ദിയാണ് മെയിനായിട്ട് സബ്ജക്ട് ആഹ് ഇത് ഏഹ്
പത്താം ക്ലാസ് എങ്ങനേലും ഒന്ന് കഴിഞ് കിട്ടിയാമതിന്ന് പറഞ്ഞണ്ടായിരുന്നു ഞാനിരുന്നേ ഹിന്ദി കഴിയാൻ
ഹിന്ദി പേടിച്ചിട്ട്
ആഹ്
ഞാന് സ്കൂള്ളെന്നേ ഹിന്ദിടാ സുഗമ ഹിന്ദി
ആഹ് ഞാന് സുഖുമഹിന്ദിയൊക്കെ ഞാനു എഴുതിയിട്ടുണ്ട് അയിനൊക്കെ തട്ടീംമുട്ടീം മാർ ക്കെക്കെ കിട്ടീട്ടുണ്ടേ മറ്റേ പാരഗ്രാഫ് വന്നിട്ട് കൊസ് റ്റ് ഞാൻ കൊസ്റ്റ്യാൻസറര് എഴു എഴുതാന ട്ടുള്ളതല്ലേ ഉള്ളേ കൊസ്റ്റനര്യള്ള ഏ തെങ്കിലും ഒരു വ വേഡ് മറ്റേ പാരഗ്രാഫിലുണ്ടോന്ന് നോക്കും ഒണ്ടെങ്കില് ആ സന്റെൻസും അതു അയിന്റെ ആൻസറും അതു കണ്ടെത്തി എഴുതും ഹ്‌ ഹ്‌
എല്ലാരും അങ്ങനെയൊക്കെതന്നേണ് അവ്ടെ അതിന്റെ ഏ കൈസേന്ന് നമ്മൾ എഴതരുത് അയിന്റെ ആ ഭാഗത്ത് വേറെ എഴുതി അതഎഴുതിവെ
എനി ഞാനത്രേപോലും കാണിക്കിന്നില്ല ഞാനഹ് കറക്റ്റായിട്ട് ആ സൻന്റൻസ് എഴുതി വെക്കും കറക്കി കുത്തി നോക്കുമ്പോ എങ്ങനെയായാലും ഹിന്ദിക്ക് ജയിക്കും കേട്ടോ
ജയിക്കും ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് അതൊള്ളു ഹ്‌.
ബാക്കി സബ്ജക്റ്റൊക്കെ പിന്ന ഹൈസ്കൂളിൽ കയറി കഴിഞ്ഞപ്പോഴത്തെ കെമിസ്ട്രിയ ഒക്കെ പാടായിരുന്നു കെമിസ്ട്രിയും ഫിസിക്സും പാടായിരുന്നു
ആഹ് ആഹ് ആഹ് കീയന്ന വന്ന് പഠിക്ക്ണ സമയ ത്ത്പോലെ ശരിയാണ് കെമിസ്ട്രി ഫിസിക്സൊക്കെ ഒന്നും തലേകേറൂലായിരുന്നു കാണം അത് ഭയങ്കര ആഹ്
മറ്റേന്നാ ക്ലോറിയം പ്ലസ്സ് അങ്ങനെയൊക്കെ പറഞ്ഞാണ്ടുണ്ടല്ലോ
ആഹ് ആഹ് ആഹ് ആന്നു ഓർക്കള്ളേര് ഇപ്പം
ആഹ് അത് വരുമ്പോഴ്തേനും കറങ്ങി പോവായിരുന്നില്ലേ ഹ്‌.
ആഹ് അതൊക്കെണൊരു പാട്
ആഹ് പിന്നെ ബയോളജി ഇച്ചിരികൂടെ സയൻസില് ബയോളജി ആയിരുന്നു കുറച്ചും കൂടെ എളുപ്പം
ആഹ് ശരിയാണ് ബയോളജി കൊറച്ചൊക്കെ മനസ്സിലാവേ എന്തേലൊക്കെ പറഞ്ഞാല് എന്തെങ്കിലോ നമുക്ക് ഇഷ്ടഷ് ട്ടവുമാണം നമുക്ക് മനസ്സിലാവയു ചെയ്യും എന്താക്ഷി കെമിസ്ട്രിയു ഫിസിക്സു ഒരു വസ്തു നമുക്ക് തലേക്കറില്ല എന്താണ് ഈ പറണ കുറേ ഇക്യോഷൻസ് ത് അതുപോലെ തന്നെ ഇത് ഡെഫിനിശിനൊക്കെല്ലോ ഇവട കൊട് കൊറേ അതങ്ങെന്നേ പഠിക്യയും ചെയ്യണോല്ലേ അത് തന്നെ ഒയി ര് ആഹ് അതാണ് ഒന്നും മനസ്സിലായില്ല അത് അങ്ങന്നെ പഠിച്ച് കൊറെണ്ടാവൊല്ലോ ആഹ് അഹ്സെ അന്നും മനസ്സിലാവൂല നമുക്ക് കൊറേ വാക്കുകള് നമ്മ ഒട്ടും ഏഹ് ടെ നമ്മ ഇലേ ലൈ ഫിലു നമജി ബാജി
ഹൈഡ്രോജൻ ഹീലിയം ലിതിയം ബെറീലിയം ബോറോൺ കാർബൺ
അതെ അതെ അതെ
കാണാപാഠം പഠിച്ചിക്ക പതിനാലണ്ണംങ്ങാണ്ടല്ലേ കാണാതെഴുതേണ്ടേ
അതന്നെ അയിന്റന്നെ കൊറേ അതന്നെ കൊറേ അയി റ്റേ ഇതുണ്ടാവു എച്ചിറ്റു മറ്റേത് മർച്ചന്നൊക്കെ പറഞ്ഞ് ഏ ഒന്നും മനസ്സിലാവല
ഹ്‌ അതെല്ലാ കാണാപ്പാഠം പഠി
അതെ അതെ കാണാപാഠ എന്തെങ്കിലും പോയാ തീർന്ന് എന്തേ എട വി ട്ടാ തീർന്ന് അതന്നെ
ആഹ് പിന്നെ മാച്ച് ഇതേപോലെന്ന് മാച്ച് ത് പിന്നെ പൊട്ടുവായിര്ന്നു ഒമ്പ് എട്ടീന്നു ഒമ്പതീന്നു പത്തീന്നും മാ ക്സ് പൊട്ടുവാ എന്നാലും എല്ലാ വർഷം ജയിച്ച് കേറി പോകുന്ന്ണ്ട് അത് പക്ഷെ സാറ്ണ്ടല്ലോ ആഹ് സാറ് പഠിപ്പിച്ചോണ്ടിരി ക്കുമ്പൊ പഠിപ്പിക്കുമ്പോ സാറിനറിയാം നമുക്ക് മാർക്ക് കിട്ടൂന്നെ ഓരൊറ്റ പിള്ളാർക്ക് പോലും മാർക്ക് തരത്തില്ലേരുന്നു സാറ് ആ സാറ് മാർക്ക് തരത്തില്ലെ എല്ലാർക്കും പതിനഞ്ച് മൂന്ന് ഹഞ്ച് എട്ട്
എന്റെ ദൈവമേ എന്തിനാണങ്ങനെയൊക്കെ ചെയ്യ്ണേല്ലേ
ആ ഒന്നോ രണ്ടോ പേർക്ക് ഇരുപത്തിനാല് മാർക്ക് ഇരുപത്തിനാല് മാർക്ക് വേണോല്ലോ ജയിക്കാന് അങ്ങനെ കൊടുക്കുവായിരുന്നു ന്ന്ട്ട് വീണ്ടും വീണ്ടും ഭയം ഭയങ്കരവായിട്ട് ഇരുത്തി പഠിപ്പിച്ച് പഠിപ്പിച്ച് മോഡല് പരീക്ഷയൊക്കെ ആയപ്പോയിത്തിനും ഇരുപെത്തഞ്ച് മുപ്പതൊക്കെ ആകാൻ തുടങ്ങി മാർക്കെ
ആ ആ നല്ല പഠിപ്പിക്കുവായിരുന്നല്ലേ സാറ് പഠിപ്പിക്ക്ണ സാറായിരുന്നല്ലേ നന്നായിട്ട് ആ അപ്പ പിന്നെ കൊഴപ്പല്ല നമക്ക് മനസ്സിലായാ മതി സാധനൊക്കെ
ആ എസ സ ൽ സി കഴിഞ്ഞ് കയിഞ്ഞപ്പോത്തിന് എല്ലാർക്കും മാക്സിന് നല്ല മാർക്കുണ്ട്
ആ
ത്രേയും നമക്ക് വേണ്ടി കഷ്ടപ്പെട്ട് നമ്മൾ പഠിക്ക്ന്നില്ലെന്ന് തോന്നിക്കഴിയുമ്പം നമ്മള് വീണ്ടും വീണ്ടും പിള്ളേരല്ലേ ഇരുന്ന് പഠിക്കുവേ അങ്ങനെയൊരു തോന്നല് തന്നാ സാറ് പഠിപ്പിച്ചോണ്ടിരുന്ന അതേപോലെ പറ നല്ല അടിം കിട്ടുവായിരുന്നു
ആ
ഇയ്യൊ കൈ നീട്ടി പിടിക്ക്ക
അടി പേട്ടിച്ചെങ്കില്തമ്മാ
ആ മാർക്ക് കൊറവാണെന്ന് നമക്ക് തോന്നി കഴിയുമ്പൊം പരീക്ഷക്കെല്ലാം മാർക്കൊണ്ടെന്ന് തോന്നുമ്പൊ വീണ്ടും ഒഴപ്പ് പ്പൂവലെ ആ മാർ ക്കില്ലാന്ന് അറിഞ്ഞ് കഴിയുമ്പോഴും നമ്മള് പഠിക്കൂന്നൊക്കെ കരുതി അങ്ങനെ ഞങ്ങളെ പൊറേ കേ നടന്ന് വഴക്ക് പറഞ്ഞ് പഠിപ്പിച്ചതാ
അതെ ആ
ആ ഏ മാക്സ് അല്ലായിരുന്നോ എല്ലാരും പൊട്ടി പോകുന്നത്
പൊട്ടി അതന്നെ എന്നെ സംബന്ധിച്ച് മാക്സ് ഇതുപോലെന്നെ ഏ എല്ലാംന്ന് മനസ്സി ലാവൂല കൊറേ കാണാതെ പഠിക്കും പിന്നെ കുറേക്കങ്ങനെയൊക്കെഴുതി വെക്കും എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് പോന്ന് ഹ് ഹ് പക്ഷെ ഇപ്പൊ ചോദിച്ച ഒന്നും അറിയാൻ പാടില്ല ആ പിന്നെന്താന്നറിയാമോ ചെിലര് നന്നായിട്ട് പഠിപ്പിക്കും
ചിറ്റിലും വെച്ച് മാർക്ക് കൊറവുണ്ടായിരുന്നത്
കൊറവ്ണ്ട് ആ അത് ഹിന്ദിന്ന് പറ റയ്മ്പൊ നമ്മതിന് ഇഷ്ടപ്പെട്ടാല് നോ പഠിക്കാൻ പറ്റും മറ്റുള്ള സബ്ജക്റ്റ് പോലല്ലല്ലോ ഹിന്ദീന്ന് റയുമ്പ നമ്മൊട്ടും പയോഗിക്കാത്ത ഭാഷണ്ടാ നമ്മുടെ വീടുകളിലൊ അപ്പൊ നമ്മൊരയ്ൻ്റൊരു വാക്കോ ലും നമ്മ പറയ്ണിലല്ലൊ അക്ഷരങ്ങളൊക്കെ വ്ത്യാസോണ്ട് നമ്മള് അതിനെ സ്നേഹിച്ചൊടങ്ങിയാല് ഞാനങ്ങനേട്ടാ എനിക്ക് ഹിന്ദി ഇഷ്ടൊര്ന്ന് അങ്ങനെ ആ നെ ഹിന്ദി മെയിനായിട്ട് ഏന് പിന്നെ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞപ്പൊ ഹിന്ദി ആയിരുന്നു മെയിനായിട്ട് ട്ട്ട്ത്ത സബ്ജെക്റ്റ് ആ ഹിന്ദി മെയിനായിട്ട്ട്ത്ത് മലയാളം ആ ഹാഹാ
കൊറച്ചെസ്സേ എഴുതി വെ ചാലും മതിയല്ലോ നമ്ക്ക് വായി തോന്നുന്ന എഴുതാലോ ഹിന്ദി എടുത്ത് വെച്ചിട്ട് എന്നാ എഴുതി വെക്കും
അതെ തെ ഹിന്ദി നമ്മത് പഠിച്ചർത്തം മനസ്സ് സിലാക്കണം എന്നാലെ പിന്നെ നമ്ക്ക് അതിനോട് ഇഷ്ടുണ്ടെങ്കിൽ നമുക്കുകുഴപ്പണ്ടാവില്ല പഠിച് നമുക്ക് എഴുൻ പറ്റും അ
നമ്മളേ നമ് ഓരോ സബ്ജക്ട് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ നമ്മളാദ്യമേ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഓൾറെഡി ആ സബ്ജെക്ട് പഠിക്കും
അതെന്നെ അവരുടെ ഒരു അവരുടെ ഒരു പെരുമാറ്റൊം പിള്ളേരോടുള്ള പെരുമാറ്റൊക്കെ നമക്കത് കുട്ടിളൊൾക്ക്
ഇക്കു ഒന്നും അറിയത്തില്ലാതെ പ്ലസ് വൺ പ്ലസ് ടൂനൊക്കെ കേറിയപ്പെഴേ എഅക്കൗണ്ട്സിലൊക്കെ ടീച്ചേഴ്സിനെ നിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ആ സബ്ജെക്ടിനോട് ഇഷ്ടം തോന്നി അങ്ങനെ പഠച്ച് പഠിച്ചാ നല്ല മാർക്ക്
പഠച്ച് ആ ആ ഉം അതന്നെ മ് അപ്പൊ ഒന്നാം ക്ലാസൊടങ്ങിയൊള് പത്താം ക്ലാസ്സ് വരെ കാലഘട്ടങ്ങൾ നമ്മള് പറഞ്ഞല്ലേ അതിന്റെ അകത്ത് കൊറേ ടീച്ചേഴ്സിന് ഓർമ്മയുണ്ട് ഉം പിന്നെ- ഇപ്പ ആ കാലഘട്ടം എന്ന് പറുമ്പോ ശരിക്കും ഒരു അടിയുടെ കാലഘട്ടം ആയിരുന്നല്ലേ ഓഹ് രണ്ടില് മൂന്നിലൊക്കെ വച്ച് ടീച്ചേഴ്സ് അത് തന്നെ ടീച്ചേഴ്സ് നല്ല അടി തരും പക്ഷെ- പക്ഷെ നമ്മള് അടിയൊക്കെ കൊണ്ട് മിണ്ടാതിരിക്കും നല്ല അത്-
പക്ഷെ ഇപ്പൊ വളർന്ന വരുന്ന പിള്ളേർക്ക് അടി കിട്ടാത്തേന്റെ കൊറവാവുള്ളേ
അടി കിട്ടാത്തതിന്റെ കൊറവാണ് എന്നാലും നമ്മുടെ ഒരു- കാലഘട്ടമൊക്കെ ഓർക്കുമ്പോ ഇ ചെലപ്പോഴൊക്കെ ചെല സമയത്ത് ചെയ്യും അന്നത്തെ കാലഘട്ടത്തിലും പോകാൻ പറ്റിയെങ്കിൽ എന്ന്
അതെ അതെ
കൊറച്ച് ദാരിദ്ര്യക്കെ ഇണ്ടായിരുന്നെങ്കിലും ഒരു- സന്തോഷയിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ ഉം ഉം
അപത്തൊമ്പത്
ഓക്കേ എന്നാ ആഹ് ശരി ആഹ് ഓക്കെ ശരി